ഹലോ കേക്കാവോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഓഹ് എന്തോ ഉണ്ട് വിശേഷം
വിശേഷം ഒന്നുമില്ല ഇങ്ങെനെ പോന്നു
ആഹ് ഇപ്പം സമയം പൈനൊന്ന് മണിയായില്ലേ എന്താണ് രാത്രിയിൽ എന്താണ് പരിപാടി
രാത്രി ഇപ്പം ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു
ഓഹോ ഹോ ഹോ അതൊരു വല്ല്യയ കാര്യമാണല്ലോ
അതെ അതെ
ഉംഹ് രാത്രിയിൽ ഏഹ് എങ്ങനാ എപ്പഴാ ഒറങ്ങുന്ന സമയൊക്കെ
പതിനൊന്നര ആവുമ്പം കെടക്കും അതൊരു കറക്റ്റ് ടൈമിങ്ങാ
കണ്ണിലോട്ട് ഒറക്കം പിടി
ഈ അത് ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളം ആയെന്ന് തോന്നുന്നു ആഹ് അങ്ങനെയാ ആഹ് ഒരു എന്ന് വെച്ചാ എടക്ക് വെച്ച് ഈ ഉറക്കത്തിനൊരിച്ചിരി ബുദ്ധിമുട്ടെക്കെ ഒണ്ടായിരുന്ന്
ഒഹോ
ഭയങ്കര ആഹ് എന്ന് വെച്ചാ അത് സാഹചര്യം കൊണ്ട് വന്നതാ
ഉംഹ്
അന്നേരം ഇങ്ങനെ ഒറക്കക്കൊറവൊക്കെ ആയപ്പം ഭയങ്കര ഒരു വെഷമോക്കെ ആയപ്പം ഞാൻ ഇങ്ങനെ ഡോക് ട്റെ കണ്ടപ്പം പുള്ളിക്കാരൻ പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ട എന്നും ഒരു കൃത്യ സമയതങ്ങ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചെലിപ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു എന്നാലും അങ്ങ് അനങ്ങാതെ കെടന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം താനെ അതങ്ങ് ശീലം ആയിക്കോളും പക്ഷെ കറക് റ്റായിരുന്നു ആ ഡോക്ട്ർ പറഞ്ഞേ പുള്ളിക്കാരൻ ഒരു മരുന്നും തന്നതുയില്ല
ഒറക്കം ശരി അൽ എല്ലാരും പറയുന്നെ വെള്ളം വെള്ളംകുടിയും ഒറക്കവും തെറ്റിയാൽ എല്ലാം പോയിന്ന് പറയുന്ന പോലെ
പക്ഷെ അത് ആഹ് അച്ഛ ആഹ് കറക്റ്റ് കാര്യയായിരുന്നു പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷവായിട്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നു പതിനൊന്നരയ്ക്ക് മുമ്പ് ഞാൻ ഇന്നുവരെ കെടന്നിട്ടില്ല കെടന്നാ എനിക്ക് കണ്ണിനകത്ത് കു എന്തൊക്കെ ചെയ്താലും ഒറക്കം വരത്തില്ല അതേ സമയം പതിനൊന്നര കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കെടക്കാങ്കി പിന്നെ കെടന്നതും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പിന്നെ രാവിലെ അലാറം അടിക്കുമ്പഴാണ് എഴുന്നേക്കുന്നത്
ഓഹ്
ഉംഹ് അല്ലാറം വെച്ചാലേ പറ്റൂ കാരണം അല്ലാതെ എഴുന്നേൽക്കത്തില്ല
ആഹ് അപ്പൊ എത്ര മണിക്കാ രാവിലെ പൊതുവേ ഇണ്ണിക്കാറ്
സാധാരണ നാല് അമ്പതെക്കെ ആകുമ്പം എഴുന്നേക്കും ഇവരക്ക് രണ്ടും കൊച്ചുങ്ങമാ അവർക്കൊക്കെ ചോറു കൊണ്ട് പോകണമെങ്കി
ഓഹ് അല്ലെ ശരിയാ ശരിയാ ഹൗസ് വൈഫ് ആണ് അല്ലേ
ആഹ് പഠിത്തം ഇല്ലാത്ത ദിവസം ആറ് അര ആറേ മുക്കാല് അങ്ങനെയെക്കെ ചെല ഇപ്പൊ ഏഴ് അര വരെ ഒക്കെ പോകാവാന്നു
ഉംഹ് പക്ഷേ എന്നാലും അലാറം നിർബന്ധാ എല്ലേ
അലാറം വെക്കും എന്നാലും വെച്ചേക്കും എന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്തിട്ട് കേറി കെടക്കും പിന്നെയെ ഫോണ് രാവി കരണം നമ്മള് ഈ പതിനൊന്നര കഴിഞ്ഞ് കെടക്കുന്നൊണ്ട് നമുക്ക് ഉറക്കം ആഹ് പിന്നെ കൊറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് അങ്ങ് നേരം വെളുക്കും ചെല ചെലപോ വീ അയ്യോ അങ്ങോട്ട് കെടന്നതല്ലേ ഒള്ളു അതിന് മുമ്പിട്ട് അങ്ങ് നേരം വെളുത്തോന്ന് വിചാരിക്കും
അത് ശരിയാ
ആഹ് എന്നിട്ട് അത് തട്ടി വെച്ചിട്ട് അങ്ങ് എഴുന്നേക്കും എന്നാലും ആഹ് ചോറ് കൊണ്ടു പോണയെന്നുണ്ടെങ്കി കറക്റ്റ് നാല് അമ്പത് ആകുമ്പം എഴുന്നേക്കും
അലാറം വെച്ച് എണീക്കും അല്ലേ?
കാരണം ആറേ മുക്കാലാവകുമ്പോ മോൻ പോവായിരുന്നു
ഓ രാവിലെ ഒരു ദൂരെയ പഠിക്കുന്നുന്നത് രാവിലത്തെയ ഉച്ചക്കത്തെയ വേണല്ലോ
ആഹ് അന്നേരം നമ്മൾ നാലമ്പത് എന്ട്ടോ തലേന്ന് കുറച്ചൊക്കെ പൈസ അതായത് തോരന ഉള്ളയൊക്കെ അരിഞ്ഞഞ് വെക്കും.
ഉം അപ്പൊ രാവിലെ എണെച്ചാൽ കുക്ക് ചെയ്യും
തേങ്ങ ആ തേങ്ങ തിരിങ്ങി വെച്ചേക്കും അങ്ങനെയൊക്കെ എല്ലാം അരിഞ്ഞു വെക്കും
എന്നിട്ട് രാവില എണച്ച് പാജകം ചെയ്യും
രാവിലെ എഴുന്നേറ്റ പാചകം ചെയ്യും അപ്പോ എളുപ്പവും
ഓ ഇവിടെന്ന് പറഞ്ഞാ എല്ലാം നേരത്തെ ഉണ്ടാക്കി വെക്കും രാവിലെ അപ്പ ചൂടാക്കത്തേ ഉള്ളൂ കാരണം രാവിലത്തെ ഓട്ടം ഇവിടെ നടക്കത്തില്ല കാരണം ഇവിടെ ഇവിടെ എനിക്ക് രണ്ട് ചേട്ടന്മാരൊക്കെയ അപ്പൊ ഞങ്ങളും മൂന്ന നേരം സ്കൂള പൊക്കണ്ടായത് മൂത്താജാനൊക്കെ അവര് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ എൽ കെ ജി യു കെ ജി ആ ഞങ്ങള പത്രം ഗ്യാപ്പുണ്ട് അപ്പൊ അങ്ങനെ പോ കൊണ്ടിരുന്ന സമയത്ത് ഒരാള് ഉടനെ വിളിക്കും അമ്മയെ സോക്സ് കാണുന്നില്ല അമ്മ ബനിയം കാണുന്നില്ല അങ്ങോട്ട് ഓടുമ്പോ ഞാൻ വിളിക്കും അമ്മയെ ചോറ്റുാത്രം കാണുന്നില്ല പുഷ് കാണില്ല പേന കാണുന്നില്ല രാവിലെ പാചകം ഉം അപ്പൊ രാവിലത്തെ പാചകം നടക്കത്തില്ലന്ന് അമ്മയ്ക്ക് മനസ്സിലായി
ഇവിടെ അങ്ങനൊക്കെ തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും എന്താ അപ്പേടെ ആയാലും മക്കടെ ആയാലും എന്തെങ്കിലും ഒരു സാധനം കണ്ടല്ലേ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മള് അവര് നോക്കുമ്പോ അത് കാണത്തില്ല അതേ സമയം നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കാെങ്കിൽ എപ്പോഴേ കിട്ടും
അതാണ് അതാണ്
അതാണ് അതാണ് അവരുടെ അപ്പൊ ഞാൻ ചോയിക്ക ക്കും ചെയ്യും ഞാന് ഇല്ലായിരുന്നേ നിങ്ങളൊക്കെ എന്തോ ചെയ്തേനെ ന്ന് അപ്പൊ പറയും ഞങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചോളൂ എന്നാലും എന്നാ അത് സ്ഥലത്ത് ത് അവര് നിക്കിന്നെടത്ത് തന്നെ കാണും പക്ഷെ അവരത് നോക്കിയാൽ കാണത്തില്ല
ഉം തോൽവി സംമ്മതിച്ചരത്തില്ല
ഉം നമ്മളെന്നിട്ട് യെന്നിട്ട് ചോയിക്കി ഇ താണ്ടേ ഇത് ആതിവിടിരിന്നേയിര്ന്നോ എന്ന് ചോയിക്കും
ഉം ആഹ്
ആഹ് വല്ല്യ ഗേ നമ്മളെടുത്തു കൊടുക്കുമ്പോ അതിനൊരു വിലയില്ലാതെ
ആഹ് അത് പിന്നെ ഈഗോ അടിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നായിരിക്കും
അതാ എല്ലാ കൊച്ചിങ്ങളും ഇങ്ങനാ
ആഹ് ഞാനും അങ്ങനൊക്കതന്നാ
ഉം പിന്നെ കെടക്കാറായോ
ഇല്ലല്ല ഞായിപ്പോ പഠിത്തോന്നുല്ല പഠിത്തോക്ക കഴിഞ്ഞു ഡിഗ്രി ആരുന്നു പഠിത്തോക്ക കഴിഞ്ഞു അതോണ്ടിപ്പ രാത്രി മിക്കോസം രാത്രിയിലൊരു പടം കാണും പയിനൊന്നര പന്ത്രണ്ട് പന്ത്രണ്ടരൊക്കെ ആവുമ്പത്തേനും
ഉം
ഉം പിന്നെ ഇന്നലെ ഇവിടൊരു അടുത്തൊരു പരിപാടിയൊണ്ടായിരുന്നു അപ്പോ സുഹൃത്ത് എന്റൊരു കൂ കൂട്ടുകാരനൊണ്ട് കൂട്ടുകാരന്റെ ചേച്ചിടെ മൈലാഞ്ചിടിയിലായിരുന്നു അപ്പോ അത് പരുപാടിയൊക്കെ കഴിഞ് ഇന്നല രാത്രി വന്നപ്പോ പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായി പിന്നെ നമുക്കൊരു ആഘോഷം സു സുഹൃത്തുക്കൾ എല്ലാരും കൂടെ കൂടുന്നു അങ്ങനെ
അയിശെരി
ഉം അപ്പൊ ഇപ്പൊ കൊറച്ച് ദിവസങ്ങളായിട്ട് രാത്രീല് ഇച്ചിരി ലെയിറ്റാണ് ഒന്നെങ്കി സിനിമ കാണും അല്ലെങ്കിൽ എന്ത് ചെയ്യും
ഇന്നിപ്പ എന്താവ ഇനിയിപ്പോ എന്തോ പരിപാടി അട്ത്ത ഭാവി പരിപാടി എന്തുവാ വിദേശത്തേക്ക് പറക്കാനാണോ നാട്ടിൽ സെറ്റിൽ ആവാനാണോ ഇഷ്ടം
ആ ഒരു കാര്യത്തില് ഇതുവരെയൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്തായാലും എന്തേലും ചെയ്യണോന്നൊണ്ട് ഇല്ലെ ഒരു കൊല്ലം അന്നാ ചുമ്മാ ഇരുന്നാലോ അല്ലെങ്കി കോച്ചിങ്ങോ വല്ലോം നോക്കിയാലോ എന്നൊക്കെയുണ്ട് എനിക്കെന്തായാലും ഉടനെ പൊറത്തോട്ട് പറക്കാനൊരു മോഹ ഇല്ലിപ്പൊ
ഉം
ഉം പ്പോ നാട്ടിൽ തന്നാണ് എനിക്ക് കൊറച്ചൂടി ഇഷ്ടം
ആഹ് ഇപ്പഴും നാ ചെലര് പറയും നാട്ടിൽ അവ്ട ചെല്ലുമ്പം പറയും നാട്ടിൽ നിന്നാ മതിയായിരുന്നു
അതെ നമ്മള് നാട്ട് നിക്കുമ്പോ അയിന്റ വെല മനസ്സിലാവത്തില്ല പുറത്ത് പോവുമ്പഴാ മനസ്സിലാവുന്നേ കൂട്ടുകാരേം സ്വന്തക്കാരേം വീട്ടുകാരെയൊക്കെ വിട്ട് വേറൊരു നാട്ടില്
എന്ന ചെലരുണ്ട് നേരെ തിരിച്ചൊള്ളോര് വീട്ടി നിക്കാൻ ഇഷ്ട്ടയില്ല പോർത്ത് പോവാനിഷ്ട്ടൊള്ളവര്
ആഹ് അങ്ങനേം ആൾക്കാരൊണ്ട് അത് ഓരോത്തർടെ
ആഹ് ഒരുപാ ഒരുപാട് പേരുണ്ട് അങ്ങനെ അവർക്കൊരു ഫീലിംഗ്സ് പോലുമില്ല അവർക്ക് അവിടെ പോയാ ഇങ്ങന ആകും ഇങ്ങനെ ഭയങ്കര ഫീലിങ്ങ്സ
ആ അതെയതെ അത് നാട്ടിലെ ആൾക്കാരുമായിട്ട് ഒരു ബന്ധം കൂടുതൽ പുലർത്തുന്നവർക്ക് അങ്ങനെ വരും
ഉം ഉം
ആഹ്
പിന്നെ വേറെന്താ ആഹ്
വേറെ ഇവിടെ മഴക്കാറ് മഴ ഇപ്പൊ പെട്ടന്ന് വെയില് വന്നാ പൊള്ളുന്ന വെയില് അത് പോയാ ഇടിയോട് കൂടിയ മഴയും ഉം അത് വന്നിട്ടുണ്ട് ഒരു കാഠിന്യത്തിന് വ ന്നിട്ടുണ്ട് പഷെ വെയിയില് തന്നെ തുടർച്ചയയുടെ ഒരു അരമുക്കാ മണിക്കൂർ നിന്നാല് ആ ഒരു പഴയ കാഠിന്യം കേറി വരും
ആഹ് ഇവ്ടെ പഷെ അങ്ങനെ വല്ല്യ വെയിലൊന്നുല്ല ഇപ്പോ എന്നാലും കൊഴപ്പ ഇല്ല
ആഅല്ലേ
പഷെ നമ്മള് സാധാരണ ഈ മനുഷ്യന്റെ ഒരു സ്വഭാവം ഉണ്ട് വെയിയില് വരുമ്പോ പറയും എന്തൊരു വെയിയില് ഒരു മഴ വന്ന ങ്കി കൊള്ളായിരുന്നന്ന് ഒരുഴയങ്ങോട്ട് പെയ്യാങ്കി പറയ് നശിച്ചൊരു മഴ മനുഷ്യന് പൊറത്തിറങ്ങാനും പറ്റത്തില്ല തുണിയും ഉണങ്ങത്തില്ല എന്നും പറഞ്ഞ് മഴയെ കുറ്റം പറയും അങ്ങനെയുള്ള മനുഷ്യരാ പിന്നെ എങ്ങനാ മഴ പെയ്യുന്നെ ഉം സന്നാ സത്യത്തി വെയിൽ എത്രായാലും നമ്മളങ്ങ് സഹിച്ചു പോവും പക്ഷെ ഒരു മഴ പെയ്ത് ഒരു മഴ കഴിയുമ്പഴ ത്തേക്ക് നമ്മള് പറയും ഓ തൊടിയും മിറ്റും ഇവിടെ എല്ലാം അങ്ങ് വെള്ളം കേറി എങ്ങനെ ഇറങ്ങി നടക്കും മി റ്റത്തോട്ട് തുണിയു ഉണങ്ങത്തില്ല ആഹ് വേറൊരു രീതിയാവും
അതെ വെയില് പിന്നെ നമ്മള് പിന്നെ ശീലിച്ചു കുറച്ചു നാളായിട്ട്
ആഹ് ആഹ് ആഹ്
ഉം ഉം പഷെ ഇവിടെന്ന് പറയുമ്പോ എനിക്ക് എനിക്കന്ന് പറഞ്ഞ നേരെ തിരിച്ചാ എനിക്ക് കുറച്ച് മഴയും കാർമേഘവും ഇരുട്ടും അങ്ങന ക്കെ ആ ഒരു ശൈലിയെഎനിക്ക് കുറച്ചൂടി ഇഷ്ടം വെയിലിനെ
മഴ എനി മഴ എനിക്കും ഭയങ്കര ഇഷ്ട മഴ കാണാനും ഇഷ്ടാ കേൾക്കാനും ഇഷ്ടവാ നനയാനും ഇഷ്ടാ പക്ഷെ വല്ല്യ മഴയാവുമ്പോ പേടിയ ഭയങ്കര പേടിയാ എന്ന് വെച്ചാ കൊച്ചു മഴക്കാണെ ഭയങ്കര ഇഷ്ടാ ജനല് തൊറന്നിട്ടിരിന്ന് കാണും കേക്കും എല്ലാം ചെയ്യും നനയാനും ഇഷ്ടാ പക്ഷെ ശക്തമഴയാുമ്പോ എനിക്ക് ഭയങ്കര പേടിയ ഞാൻ ഉണന്നിരിക്കും. റ്റെ മഴൽ എത്ര ഉറ ക്കത്തിലായാലും ഞാൻ ഉണരും ഉണന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും മഴയുടെ ശ ക്തി കൊറഞ്ഞിട്ടേ കിടക്കൂ എനിക്ക് ഭയങ്കര പേടിയ എന്റെ മനസ്സി അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇല്ലേ വയനാ അവിടെ പോകും ചൂരൽ ചൂരൽമലയും അവ്ടത്തെ സംഭവം പെട്ടെന്ന് എന്റെ മനസ്സിലങ്ങ് ഓടിവരും
ആഹ് അതെ അതെ അവിടെ ഒരു വല്ല്യൊരു ഉരുൾപൊട്ടല് വന്നൊരു ദേശം മുഴുവൻ തൂ
അയ്യോ ആഹ ആഹഎനിക്ക് മഴ പെയ്യുമ്പൊ എനിക്ക് ഏഹ് കിടക്കുന്നടത്ത് കിടക്കുമ്പൊ ഒരു ശാസം കിട്ടത്തില്ല
ആഹാ
ആഹ് അങ്ങനെങ്ങ് വരും പെട്ടെന്ന് എന്താന്ന് എനിക്കറിയത്തില്ല പക്ഷെ തോന്നലല്ല ശ്വാസം കിട്ടാതെ വരും. ഞാൻ എഴുന്നേറ്റ് കുത്തി അങ്ങിരിക്കും എനി ക്ക് തോന്നും ശ്വാസം കിട്ടുന്നില്ല ഞാൻ അങ്ങനെ എന്തോ ഒരു വെപ്രാളം വരും. ഞാനന്തായാലും എഴുന്നേറ്റിരിന്നിട്ട് മഴയ്ടെ ശക്തി കൊറഞ്ഞിട്ടേ കിടക്കത്തൊള്ളൂ
ആഹാ അങ്ങനെ ഉണ്ടല്ലേ
അങ്ങനെണ്ട് പക്ഷെ മഴ ഇഷ്ടവാ
ഓഹ് എനിക്കാണെങ്കി ഉറങ്ങൻ നേരത്ത് മഴ ഉണ്ടെങ്കി നല്ല പരമസുഖാ എനിക്ക് ഇടിയൊ ക്കെ ഉണ്ടെങ്കി ഞാ അന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങും അമ്മയൊക്കെ ചോയിക്കാറുണ്ട് ഇത്രേയും വല്ല്യ ഇടിവെട്ടി വീടിന്റെ ട്രിപ്പൊക്കെ ഓഫായി പോയി
ഞങ്ങൾടെ ഇവിടെ കണക്കാ ഈ കൊച്ചുങ്ങൾ രണ്ടും അറിയത്തില്ല ഞാനും പക്ഷെ ഞങ്ങളൊക്കെ ഞാനും അച്ചാച്ചനും പെട്ടെന്ന്റിയും മഴ പെയ്താ ഇന്ന് ഞങ്ങള് ഒരു യാത്രയുണ്ടായിരുന്നു ദൈവമേ അങ്ങ്ന്ന്ഇവിടം വരെ മഴയായിരുന്നു
ആഹ് ലോങ് ലോ ദൂരയാത്രയായിരുന്നോ
ആഹ് കൊറച്ച് ലോങായിര്ന്ന് പക്ഷെ ആഹ് അവസാനം ഇല്ലെ വെള്ളത്തി നനഞ്ഞ കോഴികൾ വരുമ്പോ എങ്ങനാ വരുന്ന്‌ അതുപോലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കയറി വന്നെ
ഛെ എന്തായാലും നനഞ്ഞു ഇനി കു കുളിച്ചങ്ങ് കയറാന്നങ്ങ്
ആഹ് ഭയ പിന്നെ വന്നപ്പോഴേ കുളിച്ചു എന്നാലും നനഞ്ഞ് ഇന്ന് ആ ബാഗും ബാഗിനകത്തിരുന്ന സാധനങ്ങൾ വരെ നനഞ്ഞു അത്ര മഴയായിരുന്നു
ആഹ് ഹാ ഹാ ആഹ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസൊക്കെ മഴ ഒണ്ടായിരുന്നു ഞങ്ങള് പിന്നെ അന്ന് മഴയത്തെറങ്ങി നനഞ്ഞു സൈക്കിള് ചവിട്ടിയൊക്കെ നനഞ്ഞു
ആഹ് പക്ഷെ ആദ്യ മഴ നനയുമ്പോ പനി വരോന്നൊക്കെയാ പറയുന്നേ
അതെ കൊറേ നാള്ട് പെയ്യാതിരുന്ന് പെയ്യുമ്പോ ആഹ് ആസിഡ് ട്രയിനൊക്കെ ഇതക്കെ പറയത്തില്ലേ
അപ്പൊ എന്നാ ശെരി ഇനി രാത്രി ഓക്കെ ഓക്കേ ഗുഡ്